ആഹ് കേക്കുന്നോ
എനിക്ക് സൗണ്ട് കൊറച്ചാ കേൾക്കുന്നേ
ആഹ് സൗണ്ട് കൂട്ടി സൈഡി നോക്കി
ആ ഔടെ ഫുൾ വോളിയാണ്
ആ ഹ് ന്നാ ഞാന്ഒറക്കെ പറയാ സുഖായിട്ടിരികുന്നോ എന്തോടുക്കാരുന്നു ജോലിഒക്കെകഴിഞ്ഞ എന്തൊ
അവിടെഎന്തുണ്ട് വിശേഷം
ഓ പ്രത്യേകിച്ച് വിശേശൊന്നില്ല ഇങ്ങനൊക്കെ
ഭയങ്കരായിട്ട് സൗണ്ട് കൊറയുന്നു കേൾക്കാൻ പറ്റുന്നില്ലട്ടോ
എന്റെ ഫുൾ വൊളീ യൊ
അതെ റേയ്ഞ്ചിന്റെ പ്രശ്നായിരിക്കും റേയ്ഞ്ചിന്റെ പ്രശ്നായിരിക്കും എനിക്ക് ഫോർജികാണിക്കുന്നുണ്ട്
ഫൈജിഇല്ല്യോഫോറെഒള്ളോ
ആഹ് ഫോറേഒള്ളൂ ഫൈവില്ല
ആഹ് ഫൈവ് ല്ലാത്തൊണ്ടാന്ന് പിന്നെ പായജോലി ങ്ങാ പണിയൊക്കെ കഴിഞ്ഞു കുളിപ്പിച്ചില്ല പിള്ളാര ഇങ്ങനെ ഇരിക്കുന്നേ ഒള്ളു
അതെ ഇവിടെ ഞാൻ പണി തുടങ്ങിയിട്ടുള്ളു ഇതുവര മഴയായിരുന്നു ഇപ്പൊ ഇച്ചിരി വെയിൽ കാണുന്നുണ്ട്
ആ ഹ്ഞാൻ രാവിലെ തു മറ്റേ യൂണിഫോം തുണിയൊക്കെ നനച്ച അങ്ങ് ഇട്ടു അല്ലേ പിന്നെ ഇതിന് ഇരന്ന പിന്നെ സമയം കിട്ടത്തില്ല
അതെ ആഹ് ആഹ് രാവിലെ എനിക്ക് തുണി അലക്കെല്ലാം ഇന്നലെ കഴിഞ്ഞു ഇന്നി ഇനിപ്പം ഭക്ഷണം ഉണ്ടാക്കണം ഉച്ചക്കത്തേക്കുള്ള രാവില്ത്തെ പരിപാടിം കഴിഞ്ഞു അപ്പം ഇനി ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം ആ ഒരു ജോഡി മാത്രമേ ഒള്ളൂ
അത് കഴിഞ്ഞ് ഫ്രീ ആയിരിക്കല്ലോ ഉച്ച കഴിഞ്ഞ്
ഉച്ച കഴിഞ്ഞിട്ട് ഫ്രീ ആണ്ന്ന് പറയാൻ പറ്റില്ല പിള്ളേരെ കുളിപ്പിക്കണം പിന്നെ വീട്ടിലെ കുറച്ച്ജോലി ഉണ്ട് അപ്പ അതുവരെ ഫ്രീ ആയിരിക്കും ഭക്ഷണ എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടാക്കുവാണ്
ആഹ് എന്തായാലും നാളെ കൂടെ ഉണ്ടല്ലോ എങ്ങനെയാലും
ആഹ് നാളെ ഉണ്ട് നാളെ ഞായറാഴ്ച്ചയല്ലേ ആഹ് വൈകുന്നേര ആവും നാലുമണി അ ഞ്ച് മണിയാവും തിരിച്ച് വീട്ടിലെത്തുമ്പം
ദൂര അത് അതുവരെ ഉണ്ടോ അതുവരെ ഉണ്ടോ പള്ളിയിലുണ്ടോ
എന്താ
അല്ല ദൂര ആണോ അതോ പള്ളി വൈകിട്ട് വരെണ്ടോ
വൈകിട്ട് വരെ ഞ്ഞ നമുക്കൊരു ഒരു മണിവരെ ഒള്ളൂ പിന്നെ ഉച്ചഭക്ഷണം കഴിയുമ്പഴ ത്തേനും രണ്ട് മണി ഒരു മണിക്കൂർ എടുക്കും ഭക്ഷണം കഴിച്ച്കഴിയാൻ പിന്നെ പിള്ളേർക്ക് സൺഡേ ക്ലാസ് ണ്ട് ബൈബിൾ ക്ലാസ് ണ്ട് അതുകൂടെ കഴിയുമ്പഴ ത്തേന് അഞ്ച് മണിയാവും അവിടുന്ന് പിന്നെ ഇങ്ങി വരുമ്പോം വീട്ടിലെത്തുമ്പം അഞ്ച്മണിയാവും
ഇന്ന് മാക്സിമം നോക്കണം
ആ എന്നാണ് സമയം ഒരുപാട് എടുക്ക ചെയ്യേണ്ടത്. പിെള്ളേരും കൂ ഉള്ളത് കൊൊണ്ട്. പിള്ളേരെ പിള്ളേ ഒരു ഭാഗത്ത ആാക്കിയിട്ടാണ് അടുക്കളയിലേക്ക് വന്നിരിക്കുന്നത്.
അതെ മഴയുണ്ടോ ഇപ്പൊ.
ഇപ്പ ഇല്ല രാവില ഇട്ട് മഴ ആായിരുന്നു ഭയങ്കര കാറ്റ് മഴ ഇപ്പൊ ഇന്ന് തോന്നു നിൽക്കുന്നുണ്ട്.
വെയിലില്ല ഒരു വെട്ടം മാത്രമേ ഉള്ളൂ വെയിലിന്റെ ചൂടൊന്നും ഇല്ല ആയിട്ടില്ല.
മറ്റവർങ്ങനെ ഗ്രൂപ്പിൽ വന്നേ മറ്റേ ശരണ്യ മേഡം.
ഏ ആ ശരണയമ്മയുടെ ഉണ്ട്ന്ന് പറഞ്ഞഞ്ഞ
അത് ചെയ്യുന്നുണ്ടോ അത് ൃട്ടികേ ഉള്ളൂ.
ഏതാ.
അല്ല ചെയ്യുന്നുണ്ടോ അതോ ഗ്രൂപ്പിൽിങ്ങനെ കിടക്കുന്നതന്നേ ഉള്ളോ.
അത അറിയത്തില്ല എന്തോ ഞാനെ കണ്ട ചോദിച്ചു അപ്പോൊ സൂര്യ അറിയ ല്ല ഇല്ലാന്നാ പറ ഞാ പറല്ല ഞാ ഇങ്ങനെ കണ്ടു എന്ന് സ്ക്രീൻഷോട്ട് എടുത്ത്യ ച്ച കൊടുത്ത അപ്പഴാ പുള്ളിക്കാരി ആ ഉണ്ട് ഉണ്ട് ചെയ്യുംന്ന് അറിയില്ല എന്ന് പറഞ്ഞു.
എനിക്ക് തോന്നുന്നു വണ്ടങ്ങാട് ലിങ്ക് കൊടുത്ത സൂരിയായിരിക്കാം.
ആഹ പക്ഷെ സൂര്യ ചച്ച ആഹ സൂര്യ ചെയ്യുന്ന എല്ലാ ഇതിലും കാണുന്നുണ്ട് പക്ഷെ ചെയ്യുന്നുണ്ടോ ഇല്ലേന്ന്റിയില്ല.
ആ വീട്ടിൽ ഉണ്ടെന്നേ ഉള്ളായിരിക്കും ചെയ്യുന്നായിരിക്കും.
ആഹ അങ്ങനെയിരിക്കും.
ആ ഒത്തിരി പിള്ളേരുണ്ട് ന പിന്നെ നമ്മുക്ക് വലുതായിട്ട് അറിയാവുന്നവരൊന്നും ഇല്ല. എല്ലാരും വേറെയക്കെയണ്ട്.
ആഹ ആഹ
നമ്മുക്കറിയാവുന്നവരൊക്കെ ഇന്ന് പറഞ്ഞതുപോലെ. അറിയാവുന്നവരൊക്കെയന്ന് ഈ പറഞ്ഞലെ സമയം ഇതി
മെസജ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്.
ഇതുപോലെ നാളെയും കൂടെ ഉള്ളത്ഇത് ഇനിയിപ്പോ പറ്റത്തില്ലായിരിക്കും മറ്റേതൊക്കെ ഇനി വരുവാണെങ്കിൽ കൊടുക്കാം. നീ ഇനി പുതിയതൊക്കെ വരുന്ന സമയത്ത്! !
ആഹ് ആ എന്നാലന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നോക്കിട്ട് പറയാമന്ന് പറ
കാര്യം ചെയ് മതി എല്ലാരോടും ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ആപ്പ് പ്രൊഫൈൽ വരെ ഫില്ല് ചെയ്ത്. തീർ ക്കാൻ പറഞ്ഞാ മതി. അപ്പൊ പിന്നെ വർക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് അസൈൻ ചെയ്യാൻ പറ്റുവല്ലോ? അല്ലെ പിന്നെ ആ സമയത്ത് കിടന്നെല്ലാം ചെയ്യാം.
ആ നിങ്ങുടെ അവിടെയൊക്കെ കിണറാണോ അതോ മറ്റേ ലൈൻ പൈപ്പ്. ആണോ?
കേണ ഇവിടെ ലൈൻ പൈപ്പാ അതാണ് നമുക്ക് വെയിൽ നല്ല വെയില.. സമയത്ത് നമുക്ക് വെള്ളം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ മഴയപ്പോ വെള്ള ഇല്ല.
ല്ല നീനിപ്പ അങ്ങനെ.
ആ പൈപ്പ് അ അവടെൊക്കെ പൊട്ടി ട്ടി അങ്ങനെ പ്രശ്നയി അത് ശരിയാക്ക കൊണ്ടക്കെ ഇരിക്കുക അത് കാരണം മൂന്നാല് ഒരാഴ്ച കൂടുമ്പോഴാണ് ഒരു ദിവസം തുറന്നു വിട. നമുക്ക് ഒരു ടാങ്ക് മാത്രേ ഉള്ളൂ അതില് പിടിച്ച് വെക്കും പിന്നെ നമുക്ക് പാത്രങ്ങൾ അധികം ഇല്ല വെള്ളം പിടിച് വെക്കാന്. ലും വെള്ളത്തിന്യ ഏ.
കഴയത്തില്ലല്ലോ അപ്പൊ.
ആഹ തികയത്തില്ല വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാ രണ്ട മൂന്ന് ദിവസം കൂടുമ്പോഴാ ആഹ തുണി അലക്ക
ആഹ
പിന്നെ പഞ്ചായത്തിന്റെ കിണറുണ്ട് അത് പണി ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളു വെള്ളം കിണർ ഇറക്കണം പിന്നെ സൈഡൊക്കെ കെട്ടി വൃത്തിയാക്കുന്നേ ഉള്ളൂ
അല്ലാതൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഭയങ്കര പൈസ വെള്ളം
അറുന്നൂറ് രൂപ ഒരു ടാങ്ക് വെള്ളം നമുക്ക് അടിക്കുന്നന്
അതാണ് അങ്ങാണ് വിഷയം
പക്ഷെ നല്ല പൊരി വെയിലായിരുന്ന സമയത്ത് നല്ലോലെ വെള്ളം ഉണ്ടായിരുന്നു ഒരു പ്രശ്നം പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ മഴയപ്പോഴത്തേനും പൈപ്പ് അവിടെവിടെയൊക്കെ പൊട്ടി പ്രശ്നമായി
അടുത്ത വീട്ൽ ഒന്ന്ല്ല എല്ലായിടത്തും ഇതേ അവസ്ഥയാണ് അടുത്ത വീടുകളിലും എല്ലാം ഇതേ അവസ്ഥയണ്
ആഹ കിണറ ഇല്ലെങ്കിൽ പാട കിണർണ്ടെങ്കിൽ നമുക്ക് കോരിയെങ്കിലും എടുക്കാം
! ! അപ്പറത്തെ വീട്ടിൽ കിണാറുണ്ടോ വീടിന്റെ അടുത്ത്
നല്ല റേഞ്ചിന്റെ വിഷയണ്ട്ട്ടോ കേൾക്കുന്നില്ല
അല്ല അപ്പുറത്തൊക്കെ വീടിന്റെ എവിടൊക്കെ കിണറുണ്ടോന്ന്
അവിടെ ഒരു മൂന്നാല് വീടിന് അപ്പുറത്ത് മുകളില് പൊങ്ങിയിരിക്കുന്ന സ്ഥലത്ത് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് വീട്ടിൽ കിണറുണ്ട് അവിടെയും കോരണ്ങ്കിൽ നല്ല ആഴമാണ് വെള്ളം നല്ല ആഴമുണ്ട്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
ആഹ അ നമ്മക്ക് ല്ല കപ്പി കന്നാസ് ഉണ്ടല്ലോ നമ്മുടെ അത് വക്ക് പൊട്ടിച്ചിട്ടാണ് നമ്മള് വെള്ളം കോരുന്നത്
അവര് പൈപ്പക്കൂടെ സമ്മയ്ക്കോ..
പൈപ്പ് കറണ്ട് വഴി കേറ്റി ന്നല്ല്യ മോട്ടർ വെച്ചിട്ട് വെള്ളം അത് കാരണം നമ്മൾ ഒരു കൊട ആങ്കിൽ എടുക്കൻ സംഭവിക്കും നമ്മള് വീട്ലെ എാല്ലേ ആവശ്യം കൂട എടുക്കാൻ എല്ലാ.. കൂ ചെ നമ്മ ഒരു വീട്ടുകാരല്ലോ ഈ മൊത്ത വീട്ടുകാരും ചെല്ലുമ്പോ അവർക്ക് ബുദ്ധിമുട്ട കും കോരിയാണ് എടുക്കുന്നത്
ഓഹ അതൊരു വെള്ളം ഇല്ലാത്തതൊരു വലിയ പാടാ
അതെഈ തുണി അലക്കാനും കുളിക്കാനും എല്ലാം വെള്ളം ഇല്ലെങ്കി ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെ മഴയ്പം വെള്ളം കിട്ടാത്തതാണ് വലിയൊരു വിഷം ഇത്രയും മഴ പെയ്തിട്ടന്താ
വെള്ളം കിട്ടണ്ടത്
ആഹ പിന്നെ ഞങ്ങള്ൾചെയ്യച്ചാല് പാത്രങ്ങൾ വെച്ചിട്ട് മഴവെള്ളം പിടിക്കും തുണി അലക്കാനും ബാത്റൂമിലൊക്കെക്കെ മഴവെള്ളമാണ് എടുക്കുന്നത് പാത്രം കഴുകാനും പിന്നെ അകത്തേക്ക് മാത്രം ഒരു മൂന്നാലഞ്ചച് കൊടം പോയി വെള്ളം കോരിക്കൊണ്ട വരും
ആഹ പിന്നെ വേറെ വേറെ വർ ക്കിന്റെ ഒക്കെ ഒന്നും ഞാൻ നോക്കിയിട്ട് വേറൊന്നും കാണുന്നില്ല സത്യം പറ
വേറെ ഞാൻ മറ്റേല്ല ക്ലിപ്പിന്റെറെ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു സ്റ്റാറ്റസ് വെക്കുന്ന കണ്ടിട്ടില്ലേ
ആഹ അത് അതെന്തുവാ കമ്മീഷൻ വരും
ആഹ അത് നമ്മൾ ഈ പേജ് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നൊക്കെ നമുക്ക് അവര്യച്ചു തരും അതിന്റെ മെറ്റീരിയൽസ് നമ്മളത് ചെയ്ത് നമുക്ക്ഷ്ടമുള്ള രീതിയില ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക്ത് ചെയ്തിട്ട് സെയിൽ ചെയ്യാം
ഇല്ലെങ്കി പണി കട്ട
ആഹ ഞാനിപ്പ നമ്മുടെ പള്ളിയുടെ വരുന്ന ആൾക്കാരില് കുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് അഹ അവർക്ക് ക്ലിപ്പേ സ്ലൈഡ് ബോ അങ്ങനെയൊക്കെയള്ള സാധനങ്ങളൊക്കെ ചെയ്യുമ്പോ അവര് വാങ്ങിക്കും പിന്നെ നമുക്ക് എന്തെങ്കിലും ഫംഗഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെ ഡ്രസ്സ് കോഡ് ഉണ്ടെങ്കിൽ അതിന് ചേര് ന്ന ക്ലിപ്പ് കല്ലിന്റെ ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങന എ എന്തങ്കിലും ഫങ്ക്ഷൻ വരുവാണെങ്കിൽ എനിക്ക് സെയിൽ നടക്കും
ആ ഞാൻ ഒരെണ്ണം എടുക്കാം മറ്റേ കൊച്ചുസ്ലൈടൊണ്ടല്ലോ തലേലുത്തണെ പോയൽ ട്ലെ മറ്റേതേ ഉം അതെടുക്കാൻ മ്
നല്ല ഭംഗിയ അവര് ഹ് ഇൻസ്റ്റാ പേജിലൊക്കെ ഇടുന്നതാണ് നല്ല ഭംഗിയ അത് നമുക്ക് വില കുറച്ച് കിട്ടുകയും ചെയ്യും നമക്ക് ഇത്ര എണ്ണം വെച്ച് ചെയ്യാം അപ്പ നമുക്ക് ചെയ്തി് ട്ട് നമുക്ക് വേണെിങ്കി സെയിലീയ്യാം പക്ഷ വല്ല്യ എമൗണ്ടൊന്നും കിട്ടില്ല നമ്മള് അത്രയും എമൗണ്ട് കൂടി ക്ലിപ്പിന് പറയാൻ പറ്റൂ ക്ലിപ്പിന് സാധാ ഒള്ള വെലയല്ലേ പറയാൻ പറ്റുള്ളൂ
ആ അതെ പോലെ
ആ പിന്നെ മൊത്തത്തില് ബൾക്കായിട്ടൊക്കെ നമ്മള് അയിന്റെ ബീറ്റ്സൊക്കെ എടുക്കുവാണെങ്കില് നമുക്ക് ലാഭാണ്
പിന്ന ഡെയിലി പിന്നെ ആളൊണ്ടെങ്കി കൊഴപ്പയില്ല ഒന്ന് വാങ്ങിക്കാനൊക്കെ
പക്ഷെ നമ്മുടെ ഇവിടെന്ന് വെച്ചാല് ഇങ്ങനെന്തെങ്കിലും ഫംഗ്ഷൻ വരുവാണെങ്കിലേ വാങ്ങിക്കുള്ളൂ അല്ലാതെ നമു സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടെന്തെങ്കിലും നമുക്ക് സെയിലട ക്കണ്ടെങ്കി മീഷോയിലോ ഫ്ലിപ്കാട്ടിലോ അങ്ങനെ എന്തെിലൊക്കെ നമ്മള്, ഏ പ്രൊഡക്റ്റന്റെ ഫോട്ടോ ഒക്കെ ഇട്ടാ അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് സെയിലാവും
സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കണം അങ്ങനെ സെയില് നല്ല രീതിൽ വരണെങ്കില്
ചെലരൊക്കെ പച്ച പിടിച്ചു പോന്നത് കാണാം ചെല പുള്ളാരൊക്കെ പെട്ടെന്ന് ഇട്ടിട്ട് വീഡിയോ ഒക്കെ ഇട്ട് ഉം
അത് വീഡിയോ എടുക്കാനും എഡിറ്റീയ്യാനും അതിന്റെ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുള്ള പുള്ളേരാണെങ്കി എളുപ്പാണ്
ഒറ്റക്കൊക്കെ പാടാ അല്ലേ ഒരാളൂടെ സഹായിക്കാനൊക്കെ
ആ പക്ഷെ നല്ല നല്ല രീതില് അതൊന്ന ചെയ്യാൻ അറിയന്നുണ്ടെങ്കി നല്ല രീതിയില് നമുക്ക് വിജയിക്കാൻ പറ്റും പക്ഷെ എൻ്റെ എല്ലാ മേഖലകളും നല്ല രീതില് അറിയണം
അറിയണം ഇപ്പൊ കണ്ട മുല്ലപ്പൂ ഒണ്ടാക്കുന്നതിന്റെ മറ്റ് വീഡിയൊക്കെ കട ട്ടമോ മറ്റ് മിഷ്യൻ കട്ടറും ഒക്കെ കിട്ടും താൻ തമി്നാട്ടുകാരോട് ചോയിച്ച പ്പൊ അവര് പറയാ മൂവായിരം രൂപേന്ന് പൂവിന് ആർട്ടിഫിഷ്യലാ ഒണ്ടാക്കുന്നേ
ആ അതുപ്പം ന അതാണിപ്പം നല്ല ട്രെൻഡായിട്ട് സെയിലാവുന്നെന്ന് തോന്നുന്നു
ആ അതാണ്
ആ ആർട്ടിഫിഷ്യൽ ഫ്ലവറ് അത് മുല്ലപ്പൂ
ആ അത് ഒണ്ടാക്കാനും അറിയണം ഈ പറഞ്ഞ പോലെ ഉം
അതാണിപ്പ എല്ലാരും ട്രെൻഡായിട്ട് സെയില് നല്ല ഇതിപ്പം ഇൻസ്റ്റപേജ് തൊറന്നാ അതന്നെ കാണാനുള്ളൂ യൂ ട്യൂബിലെല്ലാ അതേ കാണാനുള്ളൂ
ആ ഉം എന്നാ ശരിയേ ആ എന്നാ ശരി ശരി വെക്കുവാ ഉം
ആ ഓ